പ
ഞാൻ ഇവിടിങ്ങനെ ഇരിക്കുന്നെടി വെറുതെ.
എന്തോ ഞാനും ഇങ്ങനെരു ക്കുവ ഞാനിങ്ങനെ എന്റെ ഭാവിയൊക്കെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നു.
ഭാവിയ എന്തുവാ നീ ആലോയിച്ചേ
ഇത വെ നമ്മൾ കല്യാണ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചതായിരിക്കുംമ്മ ഓരോരുർക്കും ഓരോ കൺസെപ്റ്റുകളും കാര്യങ്ങളുക്കെ കാണന്ന് എനക്ക് ഇല്ലേ അതൊക്കെ.
ഓടി ഒണ്ട്. ഞാ പിന്നെ എപ്പോഴും ക ഞാന ഇപ്പ അങ്ങനെ ചിന്തിക്കുന്നൊന്നല്ല എങ്കിലും എന്റെ ഒരു ഇതില് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടത്തണ എന്നൊക്കെ എന്റെ ആഗ്രഹം.
എനിക്കും എനിക്ക് രജിസ്റ്റർ മാരേജോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
എനിക്ക് പണ്ട് കേട്ടരുന്നു. ഇപ്പ ഇപ്പൊ എനിക്ക് മറ്റേ ഇന്റിമേറ്റ് വെഡ്ഡിംഗോക്കെ എല്ലാരും നടത്തുല്ലേ അത് കണ്ട് കണ്ട് എനിക്കിപ്പ ഇന്റിമേട്ടായിട്ട് നടത്തണോന്നൊക്കെയുണ്ട്.
പഷ അത് നല്ലതായിരിക്കും അല്ലെ. അത് നല്ലതായിരിക്കും അല്ലേ.
ആണ് നമ്മുക്ക്ഷ്ടഒള്ള നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് മാത്രം ഭയങ്കര വഴി
ഉം പക്ഷെ എന്റെ വീട്ടിലങ്ങനെ സമ്മതിക്കതില്ല. അതിനൊന്നും അതാണ് പ്രശ്നം.
എന്ത വീട്ട എങ്കിലും അവ സമ്മദിപ്പിച് എല്ലടി.
ഉം അതാണ് അവർക്ക് എല്ലാരും ഒക്കെ വിളിച്ച് ഒരുപാട് ആഡംബരമായിട്ട് ഒരുപാട് ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകളേക്കെ വരുത്തി അങ്ങനെയൊക്കെ നടത്താനാണ് വീട്ടുകാർക്ക് താല്പര്യം.
അവരും കുറ്റം പറേണ്ട കാര്യ ഇല്ല പണ്ടുള്ള ആൾക്കാരല്ല ഇപ്പ നമ്മള് ചിന്തിക്കുന്നത് പോലെ അവർക്കും ചിന്തി
ആ അതാണ് ആളുകൾ എന്ത് പറയാം എന്നുള്ള ചിന്തേണ്‌ അവർക്കെപ്പോഴും.
അ പക്ഷേ ഇപ്പൊ കൊറേ പേര് അതുപോലെ ഇന്റിമേറ്റ് വെഡിങ് നടത്തുമ്പോ അതുപോലെക്കെ നടത്താ തോന്നും.
ഉം അല്ലാന്നുണ്ടെങ്കി ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടോ അല്ലെങ്കില് ഇങ്ങനെയൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഓഡിറ്റോറിയത്തില് വെച്ച് റിസപ്ഷൻ വലുതായിട്ട് നടത്തണം. അങ്ങനെ എന്തെിലും ചെയ്യണം അങ്ങനെയാണെങ്ക അങ്ങനെയാണെങ്കി ഓക്കെയാണ് നമുക്ക്
ഇ കുറേസ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ വിരി എന്ന് വച്ചാ നമ്മുടെ കോക്കെട്ട് ബീച്ച് സൈഡിൽ നി ഭയങ്കരമായിട്ട് അല്ല കാര്യൊക്കെ ചെയ് കുറച്ചു പേരാണ് വന്നതെങ്കിലും അവർക്കൊക്കെ നല്ല ഒരുപാട് നല്ല നല്ല ഫുഡ് കൂ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഒരുപാട് പേരാണെങ്കിനമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഒും പ്രൊവൈഡ് ചെയ്യതില്ലല്ലോ
ആഹ് അതാണ് പ്രശ്നം.
ഗ്രാൻഡായിട്ട് നടത്താം. മറ്റതിന് മറ്റതിന് എത്രയാണോ പണം ആവശ്യ യിട്ട് വരുന്നത് എത്ര ഉപയോഗിച്ച് നമുക്ക് നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താം.
അല്ല അത്ര ജീവിക്കുന്നില്ല. ഇപ്പ വളരെ കുറച്ച ആള്ള ഒര അ മുപ്പത് പേരെക്കെ അടങ്ങുകയാണെങ്കിൽ അത്രയും ചെലവന്ന് മരു ഇല്ല ല്ലോ പിന്നെ വളരെ ഇൻ്റിമേറ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് അല്ലേ അപ്പൊ ജസ്റ്റ് അതിന്റെ അത്ര പൈസ നമുക്ക് വരുത്തുന്ന എന്നാണ് ഉണ്ട്ത് തോന്നുന്നത്ങ്കിൽ തോന്നോ
ഉം പക്ഷെ എല്ലാത്തിനും ചെലവാണടാ കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് നല്ല ചെ ചിലവാണ് എന്തോരം ഫുഡിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവ ത്തില്ലേ ഫുഡ് പിന്നെ അല്ലാതെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് സതെ ഓർണമെന്റ്സ് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ
ഒരു വർഷം കഴിയ തോര ഇത ഇല്ല ഒത്തിരിയും പൈസആവു
കൂടുതൽ സ്വർണത്തിന്റെ വില അ ന്നെ അറിയാല്ലോ
എന്ത്ണ്ടടി
സ്വർണത്തിന്റെ വിലയന്നെ അറിയാല്ലോ
അതാ എ എനക്ക്പിന്നെ സ്വർണം ഒന്നും ഇല്ലാരുന്നെല്ലോ എനിക്ക് ആന്റിക്ക് ജ്വല്ലറ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് റെൻഡിന് എടുക്ക
അതാണ് ഭംഗി പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടം അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ഡെയിലി യൂസിനുള്ള സാധനങ്ങള് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങനെ ചെയ്യുന്നായിരിക്കും ബെറ്റർ
ഇപ്പൊ ഭയങ്കര പിന്നെ ഡ്രസ് തന്നെ മിക്കഉള്ളവരും ഇപ്പോ റെൻ്റിനാ എടുക്കുന്നത് കാരണം നമ്മൾ ആ ഒരു ദിവസം യൂ ത് കഴിഞ്ഞപിന്നെവെറും
വേറെ ഉപയോഗിക്കുന്നില്ല കല്യാണം സാരി മാത്രംല്ലാതെ എടുക്കും എല്ലാരും
ആഹ
തലേദിവസം- ക്കൊള്ളതെക്ക ശരിക്കും അതാണ് നല്ലത് നമ്മളെന്തിനാണ് ഇത്രയും പൈസ സ കളഞ്ഞങ്ങനെ ചെയ്യ്ന്നത്
അതാ അതാണ് നല്ലത് മിക്കള്ളവരും അങ്ങനെയൊക്കെയാ ചെയ്യ്ന്നെ പണ്ടാ ഇങ്ങനെയൊന്നും ഇല്ലത്തെ ഇപ്പം ഇപ്പം പിന്നെ കൊറേ കൊറേ ഷോപ്പുകൾ ഒണ്ട് ഇതിന് വേണ്ടിട്ട് അവർക്കൊക്കെ നല്ല ലാഭവുന്നെ
മ് അതെ അത് ഓർണമെന്റ്സും അവര് പ്രൊവൈഡ് ചെയ്യല്ലോ അതിന് കറക്റ്റ് കറസ്പോണ്ടിങ്ങായിട്ടുള്ള സാധനങ്ങളെല്ലാം പ്രൊവൈഡെയ്യ അപ്പൊ പിന്നെ അ അതാണ് നല്ലൊരു ഓപ്ഷനായിട്ടനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാന്നാണ് കര്തുന്നത്
അത് നല്ലൊരു ഐഡിയാണടീ ആണ് എനിക്കിപ്പൊ ബ
പിന്നെ ആ ആ ഒരു ഡ്രസ് പിന്നെ ഒരിക്കലും ഉപയോഗിക്കത്തില്ല
അതാ അത് അത്രയും ഹെവി ആയി ട്ടുള്ളത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്യേം ചെയ്യും ഒരു ഗ്രൂ
മ് അത് നല്ലൊരു എമൗണ്ട് ആവും അത് വേടിക്കുമ്പോ ഈ റെന്റലൊക്കെ നല്ല എമൗണ്ട് ആവോ റെന്റല് നമ്മൾ വേടിക്കുമ്പോ റെന്റലാവുമ്പോ ഒരു ദെവസത്തിന്റെ ഏഹ് ഇത ഇതാണല്ലേ അവര് ചോദിക്കുന്നെ പ്രൈസ്
എനിക്കതിനെ കുറിച്ച് കൂടുതലറിയില്ല പക്ഷേ കമ്പാരിറ്റിവലി കൊറവാണ് അതാണ് കൊറ്ച്ചൂടി ലാഭം എന്ന എല്ലാരും പറയുന്നെ അത്ണ്ടാക്കിയോളിപ്പന്തായാലും റെന്റലായിട്ട് എടുക്ക്ന്നത് എനിക്ക് പിന്നെ ആന്റിക്ഷന്റെ ജ്വല്ലറീസാണ് കൂടുതലിഷ്ടം സാധാ
അത് കാണാൻ നല്ല രസോണല്ലേ
ഇപ്പൊ എല്ലാരും അതാ യൂസും ചെയ്യ്ന്നേ
കാണാനും നല്ലൊരു രസ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ നമ്മളീ ആ നമ്മള് ഈ ഗോൾഡ് ഇടമ്പോഴത്തേനും ഒരു ഭയങ്കര വെട്ടൊവാണ് ഒരു പ്രകാശവാണ് പക്ഷെ ഇതൊ നല്ല ഒതുങ്ങി നല്ല രസായിട്ട് കെട ക്കും ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴും ന നല്ല രസവായിരിക്കും
ഇത് വേറൊരു കളറാണ് ഗോൾഡ് തന്നെയായെലും മറ്റൊരു പോലത്തെരു ഗോൾ യല്ല വേറൊരു കൊറച്ചൂടെ അണഞ്ഞൊരു ഗോൾഡാ ആഹ് നമുക്കൊരു റോയൽ വെഡിങ്
പിന്നെല്ലെ നല്ല രസാണത്
പിന്നെ എനിക്കൊന്നും ബോയിസ് ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ല അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുല്ലതും
അവർക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ അവർക്ക് ഇങ്ങനെ ഡ്രസ്സ്. അവരെ ഡ്രസ്സ് മാത്രം അല്ലാതെ ഈ ഓർണമെന്റ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഗേൾസിന് അല്ലെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ട് പോകുന്നു. സലൂൺ അതിന്റെ കാര്യം. ആണ്
എനിക്ക് ഇപ്പം ഇപ്പം പല സിറ്റുള്ള മോപ്പ് എന്റെടുത്ത്‌ പറഞ്ഞിട്ടുണ്ട് ഇപ്പേ ഭയങ്കര എമൗണ്ട്.
ആഹ് എമൗണ്ടും ആണ് പക്ഷെ നല്ല രസവായിട്ട് ചെയ്തു തരും അവരെ എങ്ങനെയിരിക്കുന്നവർ ആണെങ്കിലും നല്ല കിടിലൻ ആക്കി തരത്തില്ലേ.
ആണ് ഞാൻ ഈ പേര് കിട്ടിയെങ്കിലാ സ്കിൻ അങ്ങനെത്തെ കൊറെയുണ്ടല്ലോ. അവരൊരു നിനക്ക് ഏത് ഇഷ്ടം.
ഞാൻ നോർമൽ ആണ്. എനിക്കത് അങ്ങനെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പ്രിപ്പയർ. എനിക്ക് വലിയ രീതിയിൽ അറിയത്തില്ലടാ അതുകൊണ്ട്. നോർമൽ ആണെങ്കിൽ എന്റെ സ്കിൻ ടോണിൽ ചേരുന്ന രീതിയിലുള്ള ഒന്ന് ചെയ്യണം അതിന്. ച്ചു ചെയ്തു കഴിയുമ്പത്തേനു എല്ലാം. മുഖം മാറി. പോകുന്ന രീതിയിലായി. പോകരുത് വൃത്തികേട് ഇല്ലാതെ നല്ല സ്കിന് ചേരുന്ന രീതിയിലുള്ളത്. പ് ചെയ്യ
ഉം നീ ഏത് കളർ സാരി എടുക്കാ? അത് ശരിയാ ചില ആൾക്കാരെക്കൊര് ക്കെ അതുപോലെ അപ്പ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ നല്ല ഒരു പോയി നോക്കണം
മ് അതാണ്. എനിക്ക് നീ ചോദിച്ചേത് സാരിന്നല്ലേ. എനിക്ക് റാ റാണി പിങ്ക് ഭയങ്കര ഇഷ്ടവാ. രാണി പിങ്ക് അതുപോലെ പിന്നെ വേറെ ഇഷ്ടവുള്ളത് പീക്കോക് ബ്ലു ഇതൊക്കെ ഭയങ്കര ഇഷ്ടവുള്ള കളറേളാണ്.
അഹ് റാണി പിങ്ക് ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി
ഓഹ് എടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു പശ് എന്റെ സ്കിന്നിന് ചേരോന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാ ഞമ്മളെ മൊഖൊ ആയിട്ട് മാച്ച് ചെയ്ത് വെച്ച് ഇങ്ങനെ നോക്കുവല്ലോ അവര്. ഓരോ കളർ ഇങ്ങനെ മുഖത്ത് അത് വെച്ച് നോക്കി നല്ല ബെറ്റർ ആയിട്ടുള്ളത് ചെയ് ഏഹ് ചെയ്യാനാന്ന് താല്പര്യഎനിക്ക്
ആണ് എനിക്കും റെഡ് ആണ് ഇഷ്ടം. പിന്നെ നമ്മൾക്ക് ഓരോ കളറും വെച്ചിട്ട് നമ്മക്കൊരു വെട്ടം കിട്ടുമ്പം ചെല കളേഴസ് ആയിരിക്കില്ല അതൊന്ന് നോക്കി സെലക്ട് ചെയ്യുന്നേ നല്ലത്.
ഉം പക്ഷെ എനിക്ക് പീക്കോക് ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ടവായിരുന്ന് എടക്ക് വച്ച്.
ആഹ് ല്ലേ എനിക്ക് പഷേ ഡ് വേണം എന്നുള്ള അങ്ങനെയൊക്കെ എൻറെ ഇഷ്ടമാണ് കാരണം റെഡിനൊക്കെ കിട്ടുന്ന പിന്നെ പല ആൾക്കാരും പല പല വെറൈറ്റി കളറ് ഗോൾഡൻ കളറ്
അതുപോലെ എനിക്ക് രണ്ട് കളറ് വരുന്നതുണ്ടല്ലോ കോൺട്രാസ്റ്റ് അതും ഇഷ്ടവാ കോൺട്രാസ്റ്റ് വരുന്നതും ഇഷ്ടവാണ്
നമ്മുടെ ഈ മേരേജിന് ഉടുക്കുന്ന സാരിടെ ഒരു ഷോള് പോലെ ഇങ്ങനെ മടക്കിട്ടിടും
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ ഇടക്ക് വെച്ച് എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ് ഇഷ്ടവല്ല എനിക്ക് നോർമലാണ് താൽപ്പര്യം, പക്ഷേ അതൊക്കെ ഭംഗിയാണ്, നമ്മള് ഇപ്പത്തന്നെ ഏതൊക്കെയോ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്
ആണ് എനിക്ക് വലിയ താൽ
എനിക്ക് അങ്ങനെയന്ന് അതൊക്കെ അവര് ചെയ്യുന്ന ത് കൊറച്ചൂടിയൊക്കെ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ളരിൽ നിന്ന് വ്യത്യസ്തമാവാൻ വേണ്ടിയി പക്ഷെ എന്തോ എനിക്ക് അതിനോടൊരു താല്പര്യ കൊറവു അ
ആണ് ആ സാരി ഉടുക്കുന്നതിന്റെ ഭംഗി അങ്ങ് പോവാ ആ ഷോളിടുമ്പഴ് വേറെ എന്തോ ആയി. പക്ഷെ അവരീ കൊടുക്കുന്ന ആ സാരി പക്ഷേ ചില ആൾക്കാരുടെ കണ്ണിൽ അവർക്ക് അതാണ് കൊറച്ചൂടി അടിപൊളിയായിട്ട് തോന്നിയേ.
ഉം അതാണ് ബുദ്ധിമുട്ട് നമുക്ക് അത്ര രസവായി തോന്നത്തില്ല പിന്നെ എന്തെങ്കിലൊക്കെ നല്ല രീതിയില് പിന്നെ നിന്റെ വേറെ എന്തൊക്കെ കൺസെപ്റ്റുകളുണ്ട് നിനക്ക്. കല്യാണായിട്ട് ബന്ധ
എൻ എനിക്ക് മെയിൻ ആയി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കൊറച്ചു പേരെ കൂട്ടി നടത്തണെന്നാ ആഗ്രഹം. ഇല്ല ഇപ്പഴേ താല്പര്യല്ലേ ഈ രണ്ടു വർഷം ജോലിയൊക്കെ കി
ആ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയേന് ശേഷം നോക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്.
ആ അതാണ് നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പഴേ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എങ്കിലും നമ്മള് ചെല വീഡിയോസൊക്കെ കാണുമ്പോ ഇങ്ങനെ ഓരോന്നൊ
ആ ഞാനും അങ്ങനെ തന്നെ കൊറെ ഒക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടൊണ്ട്.
ഉം എല്ലാ ഗേൾസും അങ്ങനെ ആയിരിക്കും കാരണം നമക്ക് ഇങ്ങനെ നോക്കാൻ സാരി
ആ അങ്ങനെയെള്ള സാധനം ഇപ്പം തന്നെ ഈ സ്വർണോക്കെ ചേ യെ ചെറിയെര് പവൻ്റെ ഇത് തന്നെ ഒരുപാട് എണ്ണേള്ളാ കണക്കൊക്കെ വെക്ക്ന്ന ജുവല്ലറീസ് ഒക്കെ കണ്ടിട്ടില്ലേ ഇപ്പം ഒര് അഞ്ച് പവനണാങ്കി തന്നെ അതില് മാല, വള അങ്ങനെ ഒര്പാട്
അത് എനിക്ക് തോന്നും പി നഷ്ടണോന്ന് തോന്നു കാരണം പെട്ടെന്ന് പെ
ആ അതാണ് അത് ഒര് ദെവസത്തെ ഡെയിലി യൂസിനൊന്നും പറ്റ ഇല്ലാ അടിച്ച് പരത്തി എടുക്കുന്നതാണെന്നാണ് തോന്നുന്നത്
ആ അതിനേക്കാട്ടി നല്ലത് അതിനേക്കാട്ടി നല്ലത് നമക്ക് ക്യാഷ് ണ്ടെങ്കി അത്യാവിശ്യം കട്ടിയെള്ളെ ഒന്ന് മേടിക്ക്ന്നത് നല്ലത് അന്ന് ഇടാന് പിന്നെ ക റെൻ്റിന് എട്ക്ക്ന്നായാ കരണം ഇപ്പം ആരും അങ്ങനെ എല്ലാം കറക്റ്റ് സ്വർണം തന്നെ ഇടുന്നവര് ഇല്ലല്ലോ
അങ്ങനെ ഇടാനും പറ്റത്തില്ലി സാഹചര്യത്തിൽ
ആ അത് ശെരിയാ എന്തായാലും നീ നേരെ ചൊവ്വേ ഇതൊക്കെ ഒന്ന് നോക്ക്
ഉം ഞാനും ശ്രദ്ധിക്കാടാ ഓ പിന്നെ വേറെന്തുവാ ശെരി വേറെന്നുല്ലെങ്കി ശെരിയെന്നാ ഓ ശെരിയെന്നാ